ഹലോ കേൾക്കാവോ ആ ഹ കേൾക്കുന്നുണ്ട് എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ
ഉം നല്ല വിശേഷം ഭക്ഷണൊക്കെ കഴിച്ചോ
ആഹ ഭക്ഷണം കഴിച്ച് കണ്ട് താ നീറ്റ്കണ്ട് വന്ന റൂമ്ക്കണ്ട് വന്നതാ ഒന്ന് കെടക്കാന്ന് വിചാരിച്ച് കാണ്ട്
ആഹാ ആഹ ഇത് എന്താ ആഹ കഴിച്ചു കഴിച്ചു
എന്തേയിരുന്നു
ഉ
ആഹ് നേരത്തെ കഴിച്ചിണ്ടാവും ഞാന് ഇങ്ങനെ ഓരോതിരക്ക്പ്പെട്ടിട്ട് അങ്ങനെ നേരം വൈകി വിഷെന്നിട്ട് കുറെ നേര അയിക്ക്ണ് വെശന്ന് കൊടല് കര്യലൊട്ങ്ങിട്ട് ഉം നടന്ന നടക്കലൊടങ്ങിട്ടും കൊറേ നേരായിക്ക്ണ് ഒന്ന്ണ്ട് കഴിഞ്ഞ്ട്ട് വാണം അവുത്ത് കേറീട്ട് വാണം ചെയ്യാന്ന്ന് വിചരിച്ചിട്ട് അതിന്റെടീല് ഓരോരോ തിരക്ക്പ്പെട്ടിട്ട് അങ്ങനെ ഓരോന്നായിറ്റ് അങ്ങനെ നേരം വൈകിപ്പോയി ഇയ്യ് എന്താന്ന് ഫുഡ് ഉച്ചക്കത്തെ
ചോറ് ചോറ് തന്നെ മീനൊന്നും കിട്ടിയില്ലന്ന് അതുകൊണ്ട് ചമ്മന്തി രസൊക്കെ ആയിരുന്നു
ചമ്മന്തി എങ്ങനെ ചമ്മന്തി ഉണ്ടാക്കി തേങ്ങ ചമ്മന്തി അതോ
ആഹ് തേങ്ങാ ചമ്മന്തി
തേങ്ങാ ചമ്മന്തി എങ്ങനെ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാറ്
ആഹ് നമ്മള് തേ അല്ല അല്ല അല്ല അല്ല തേങ്ങ ചിരവിയിട്ട് തേങ്ങാ ചിരവി ഉപ്പും ഏഹ് പുളിയും മുളകപൊടി ഈ ചെറിയ ഉള്ളി പച്ചമുളക് എല്ലാം കൂടട്ട് അരക്കും
അരക്കു അമ്മീമാരക്കല അതോ ഏഹ് മിക്സിയിലിട്ട് കറക്കും അമ്മിലൊക്കെ പോണമെങ്കിൽ കാലം കഴും അമ്മില
അതാ അമ്മിയൊക്കെുണ്ട് പക്ഷെ പാടായതൊണ്ട് മടിയാ മിക്സി ആവുമ്പോ എളുപ്പ കഴിയല്ലോ
ആഹ് അതെ അതെ പിന്നെ വേറെന്തൊക്കെ
അവടെന്തായിരുന്നു ഇന്ന്ക്കറി
ഇവിടെ ഇന്ന് ഏഹ് ചക്കക്കുരു കറിയും
ആഹ്
നിസ്കേരിച്ക്ണോ രണ്ടാളും നിസ്കരിച്ക്ണോ രണ്ടാളും പോയി നിസ്കേച്ചിട്ട് വരി ചക്കക്കുരു കറിയും പിന്നെ ആവോലിന്റെ ചെറിയ കുട്ടികളാ മീന് കിട്ടിയത് കുറച്ച് വാങ്ങീട്ടുള്ളൂ ഉച്ചക്കത്ത നേരത്തിന ആവശ്യള്ളു രാത്രി കല്യാണം ഉണ്ട് അപ്പൊ പിന്നെ ഉച്ചക്കത്ത ഒരു നേരത്തേക്കുള്ള മാത്രം വാങ്ങീട്ടള്ളു
ആഹ് ആഹ് ആഹ് ആഹ്
അപ്പൊ പിന്നെ ആഹ് അപ്പൊ പിന്നെ കുറച്ചൊ അൻപത് രൂപക്കെ മാത്രം വാങ്ങീട്ടുള്ളു അതു ഉണ്ടാവും
ആഹ്
കുടുംബത്തിൽ തന്നെ കല്യാണാണ്
ആണല്ലേ വൈകിട്ട് പോവും
ആഹ് വൈകിട്ട് പോവും
ആഹ് ആഹാ പണികളൊക്കെ ഒതുങ്ങിയോ എന്നിട്ട്
ആഹ് പണികളൊക്കെ ഒതുങ്ങി ആത്ത് കേറി ഇനി ഒരു മൂന്ന് മണിക്കൊരു ഒ ക്ലാസ്ണ്ട് അപ്പൊ അയിന് പ്രിപ്പേർ ആവാണ്ട് ആഹ് അവര് ഓൺലൈൻ ക്ലാസ് എടുക്കാനുള്ളണ്ട്
ആഹ് ഹാ
അപ്പൊ ടീച്ചറാ ഞാന് ടീച്ചറാ പഠിച്ചിട്ടുണ്ട് എം ടിടിസി പഠിച്ചപ്പോ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടിക്ണ് പക്ഷെ സർട്ടിയ്ത് സി വി ഒന്നും കൊടുത്തിട്ടില്ല കംപ്ലീറ്റ് ആയ സി വി ഒന്നും കൊടുത്തിട്ടില്ല അതിന്റെടിയിൽ നമ്മൾ ഈ ഓൺലൈൻ എഡ്യൂക്കേഷനാട്ടുള്ള ഓരോ സംഭവങ്ങള് ഇല്ലേ സി വി എം മാസ് അതുപോലെ അങ്ങനൊക്കെള്ളേരതി പ്ലേ അതില് കേറിന്ന് അങ്ങനെ ഗ്രൂപ്പില് കേറി ഏടായി അങ്ങനെ ഒരു ബാച്ച്ക്ലാസ് കിട്ടിയതാണ് മൂന്നാം ക്ലാസ് കേരള സിലബസിന്റെ ഒരു ബാച്ച് ക്ലാസ് കിട്ടിയാണ് അപ്പൊ ഇന്ന് പ്പോ രാത്രി ഏതായാലും ലേ എട്ടുമണിന്റെ സമയത്താണ് എടുക്കല് എട്ട് ടു ഒമ്പത് അപ്പ നമുക്ക് കല്യാത്തിന് പോകാൻ പറ്റുലന്ന് വിചാരിച്ചാ ഇന്നേതാലും സ്കൂള് ഇല്ലല്ലോ അപ്പോ പിന്നെ പകലെടുക്കാഞ്ഞട്ട് ഒന്നരക്ക് ടൈം ടേബിൾ ഇട്ടപ്പോ ഒരു കുട്ടി കേയറാൻ പറ്റൂല അറിഞ്ഞ് കുട്ടി എന്തോ വിരുന്നും തക്കാരൊക്കെയായിട്ട് അവിടെന്ന്റഞ് മൂന്ന് മണിക്കാക്കി താണ് ഇനി മൂന്ന് മണിക്ക് കയറാന്നാർഞ്ഞേ അപ്പൊ അങ്ങനെ വന്നതാ നിപ്പോ അയിനെന്തെങ്കിലും ഓൾ സബ്ജക്ട് എല്ലാ സബ്ജക്ടും ഉണ്ട്
അതേല്ലേ
ആഹ്
അതിപ്പോ ആ ആപ്പിൽ വർക്ക് ചെയ്യുന്നെന്റെ ക്വാളിഫിക്കേഷൻ എങ്ങനെയാ അത് ചെയ്യുന്നേ
അത് ക്വാളിഫിക്കേഷനൊന്നും അവര് നോക്കൂല നമുക്ക് ഹ് ചെയ്യാനും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മള് ആ ഗ്രൂപ്പില് ജോയിൻ ചെയ്താലും നമ്മൾ ആയിക്ക് അഡ്മിഷൻ കൊടുക്കണം
ഓഹ്
ന്നമ്മൾ അഡ്മിഷ്ൻ എത്തിച്ച് കൊട്ക്കണം മിനിമം ഒരഞ്ച് അഡ്മിഷനെങ്കിലും നമ്മൾ എത്തി എത്തിച്ച് കൊട്ക്കണം ചെല് നമ്മ്ള്ങ്ങനാ ആഹ് എന്ന്ച്ചാല് നമ്മള് സ്റ്റാറ്റസ് വെക്കുമ്പോ ആരെങ്കിലൊക്കങ്ങനെ എൻഗൊയറി ആയ്ട്ട് ചോയ്ക്കൊല്ലോ ഇതെന്താണ് അതാണ് എവിടേണ് എന്ന് ചെലപ്പം വെക്കേഷൻല്ലാണ് കൂടുതൽ ന്ക്ക് വെക്കേഷന് ലാണ്കിട്ടീണ്ത് ഇത് വെരെ വെച്ചിട്ടൊന്നും കിട്ടീണ് ണ്ടായിന്ന്ല്ല വെക്കേഷൻൽ ഈ സിഇഗ്ലീഷ് ഈസി മേത്സ് ഈസി ഹിന്ദി ന്നൊക്കെ പറിമ്പൾ സ്പോക്കണിഗ്ലീഷ് തൊക്കെ പറിമ്പൊ കുട്ട്യാളെ നിന്ന് കേറ്റിര്ത്താളൊര് ഇതില് അങ്ങനെ ഏഴ് അഡ്മിഷ്ൻ ഇൻക്ക് കിട്ടി
അതേല്ലെ
ഒന്ന്ന്റെ കുട്ടിക്ക് ഇട്ത്ത് ബാക്കി ആറെണ്ണം നമ്ക്ക് പൊർത്ത്ന്ന് കിട്ടി സ്റ്റാറ്റസ് കണ്ട്ട്ട് അങ്ങനെ കേറിയ അപ്പെ ന്തായാലും വെറ്തെര് ക്കല്ലെ അപ്പൊ പിന്നൊരു ടൈംമ്പാസായി പത്ത്ന്ന് വിചാര്ച്ച്ട്ട് നമുക്ക് അഹ് ച്ചെ ഓൺലൈൽ ഓഫ് ലൈനെക്കായ്റ്റിലും റിസ്ക്കാണ്ന്നാ ഓൺലൈൻന്ന് തോന്നൂ ഒരു മണിക്കൂറാണെങ്കിലോ കാരണം നമ്മളെ ടൈമ് അ മക്കളൊക്കെ പഠിപ്പിക്ക്ന്ന ടൈമാണാ ആ ഒര് സമയം
അതെ
ആഹ്അത് ഓയ് വായി പോണമയ്ര് തോന്നും ഇപ്പാ സമയത്തിലൊക്കൊന്നും ആഹ്ശേരി തിങ്കൾ മുതൽ ശനിവരെ ഇട്ക്കണം ഞായർ ലീവാ ഞായറമ്മ ക്ക്പകരം ന്നമ്മളെന്നേലും ലീവ്ട്ക്ക്ണേന് പകരം- ഇട്ത്തൊട്ക്കെണ്ടി വരും പിന്നെ ഞായറ്
അതേല്ലേ
ഇര്വത്താറ് ക്ലാസ് ആണ് അവര്ക്ക് കൊട് വാ ണ്ടാവാ ഒര് മാസ്ത്തില് ആഹ് അപ്പാ ആ ഇര്വത്താറ് ക്ലാസ് ന്നമ്മ്ളെ ങ്ങനേങ്കിലൊക്കെ നമ്മ്ള് ലീവ്ട്ത്തേനൊക്കെ കംബ്ലി റ്റാക്കി ക്കൊട്ക്കണം
ഓഹ്
അങ്ങനേണ് രാവിലെ എന്തേര്ന്നു
രാവിലെ ഇന്ന് ഇഡലിആയിര്ന്നു
ഉം ഇഡ്ഡ്ലീ എങ്ങനെ മാവ്കൂട്ടാറ്
മാവ് നമ്മള് തലേന്ന് ഉച്ചയാവ്മ്പം ഇടും അരി രണ്ട് ഗ്ലാസ് അരിയാണെങ്കില് അതിനൊരു ഗ്ലാസ് ഉഴ്ന്ന്ടും
ഒരു ഗ്ലാസ് ഉഴ്ന്ന്ടും ആഹ് പിന്നെ ഈസ്റ്റുംതൊന്നും കൂട്ടാത് ത്തന്നെപൊന്തൂല പ്പൊ ഉം രണ്ടുംകൂടെ വെവ്വേറെ വെള്ളത്ത്ല്ട്ട്ട്ട് വെവ്വേറെ അരച്ചെട്ക്കലാ അതോ ഒന്നിച്ച് അരച്ചെടു
രണ്ടുംകൂടെ ഇല്ല ഇല്ല രണ്ടുംകൂടെ വെവ്വേറെ വെള്ളത്ത്ല്ട്ട് ഇട്ട് അത്കഴ്കി വെള്ളത്തില്ടുംഅതായത് പിന്നെ അരക്കാൻ നേരം കഴുകത്തില്ല അന്ന്ട്ടാ അതെ ആ വെള്ളത്തിൽതന്നെ അരക്കും എന്നിട്ടൊരു ഒരുകൈ ചോറ് കൈ അളവിൽ ഒരുകൈ ചോറും ചേർത്ത്
ഉം
വെക്കും വെള്ളം കൊറച്ചരക്കും വെള്ളം കൂട്ടിയരക്കത്തില്ല വെള്ളംകൊറച്ചരക്കും
ആഹ് നല്ല സോഫ്റ്റ്ഡ്ല്യാക്കാരം
അതെ അതെ നല്ല സോഫ്റ്റായ്ട്ട് നല്ല രീതിലരച്ചെട്ക്കാങ്കില്
ആഹ് ഈ ഇഡ്ഡിലിക്ക് ത തരി പാടില്ലാ തരില്യാതെ നല്ല ഇതായിട്ട് അരച്ചെടുക്കണം
അല്ല ചെറിയതരി ഒണ്ടെങ്കിലും ഇഡ്ലിക്ക് കൊഴപ്പയില്ല ദോശയാവ്മ്പഴാണ് നല്ല രീതീലരെച്ചെടുക്കണം
നല്ല രീതിലടിച്ചെട്ക്കണം ല്ലെ ഇവ്ടെ ഒരാക്ക് ഒഒരാക്ക് ഇഡ്ലി പറ്റൊങ്കി ഒരാക്ക് ദോശ പറ്റ് റ്റൂല അങ്ങനേണ് അപ്പം ഞാനഥവാ ഇഡ്ലിമാവ് ഇണ്ടാക്കാണെങ്കില് അ് രണ്ട് പാത്രംവെക്കണം കൊറ്ച്ച് ദോശെയാക്കും കൊറ്ച്ച് ഇഡ്ലിയാക്കും -
ആഹ്ആഹ്
അങ്ങനെ തന്നെ മോന് മോൻക്ക് ഇഡ്ഡ്ലിപറ്റൂല
ഹ്ഹ്ഹ്ഹ് ഹ് ഇവ്ടെ പിന്നെ ചെറിയ പര്വായത്കൊണ്ട് അത്ര ഇഷ്ടങ്ങളിലോട്ടൊന്നും എത്തീട്ടില്ല
ഉം ഉംഅപ്പപിന്നെ ആഹ്അതന്നതെ ഇങ്ങട് കേറിക്ക ഇങ്ങട് കേറിക്ക അകത്ത് കേറിക്ക് ആകത്ത് കേറിക്ക് പിന്നെ വേറെ-
ഇന്ന് സ്കൂളില്ലാത്തോണ്ട് പാടാല്ലേ
പോക്കൊക്കെ നടന്നീല്ലേ എങ്ങനെ
ഏ ഇന്ന് സ്കൂളില്ലാത്തോണ്ട് രണ്ടു പിള്ളേര് പിള്ളാരെ കൊണ്ട് പാടാല്ലേ
അതെ അതെ അങ്ങനെതന്നേണ്
എത്ര ആളുകളാ മക്കള് രണ്ടാളാ മൂന്ന്
മൂന്നാള് മൂത്താള് ഏഴിലാണ്
ആഹ്
ഉം ഞാൻ പറയും വലുതാവണോട്ത്തോളം തൊള്ളക്ക് ഒയ്വില്ലാത്തത് ഓനക്കൊണ്ടാണ് വെക്കുമ്പോ എല്ലാരും മാറ്റം വെക്കലാാണ് ഇത് വെക്കുമ്പോ നേരെ കീ കീപൊട്ടേക്ക് ഞാൻ പറയും എപ്പളും ഒരു നേരം ഇന്നിപ്പോ സ്കൂളൊക്കെ ഇണ്ട് ഇന്ന് സ്കൂള് ഇന്നലെ രാത്രി ഒന്ന് പനിച്ച് ഇന്ന് രാവിലെ ഗുളിക കുടിച്ച കാരണം പോര് ഞാൻ പറഞ്ഞ് കഷ്ടകാലത്തിന് അന്നെ പറഞ്ഞേക്കായിരുന്നത് പറഞ്ഞയച്ചാ മതിയായിരുന്നു പറഞ്ഞ് ക്കണ് നമ്മളെ വായക്ക് ഒരു ഒഴിവ്ന്ന് പറഞ്ഞതില്ല അതന്നെ ഒള്ളപ്പൊ ഒരൊയിവുല്ല
എളയ ആള് ആളാ
എളയ ആള് ഏഹ് എൽ കെ ജി നടൂത്തത് പെൺകുട്ടി നാലാം ക്ലാസ് ഓളെ ഓളട്ട് കുത്തലാണ് രണ്ടാക്കും ക്കും പണി എന്തേങ്കിലും ഏതുണ്ടാക്കി കാണ്ട് ഓള് അതിനനുസരിച്ച് ഉമ്മ ഉമ്മ ഉമ്മ അച്ചിട്ട് ചൊറിഞ്ഞ്ങ്ങാണ്ട് വരും പിന്നെ ഭ്രാന്ത്‌ പിടിച്ചായിരിക്കു നമ്മക്ക് അതിനനുസരിച്ച് ചൊറിഞ്ഞിരിക്കും അതന്നെ പരിപാടി
എഴുന്നേക്കുമ്പോ തൊട്ട് രസായിരിക്കുവല്ലോല്ലേ?
ഇല്ലാതാവുമ്പോ ആഹ് അതും പറയും എന്താണ് ഇന്നോട് ചെറിയ ചെറിയ ആള് സ്കൂളില് ചേർത്തപ്പോ പറഞാണ് ഇനിയിപ്പോ പെരേല്ഉമ്മാക്ക് ആരുണ്ടാവൂല്ല ഉമ്മാ ക്ക് പെരേല് ആരുണ്ടാവുല്ലാന്ന് പറഞ്ഞ് അത്കൊണ്ട് എല്ലാരും പോവാണ് ഓനിം ചേർത്തീല മം അപ്പൊ എല്ലാരും പോവാണ് പറഞ്ഞ്. ഇതേപോലെ പണിക്ക് ഉപ്പ പണിക്കും പോവും, അവര് സ്കൂള്ക്കും പോവും പോകണ നേരായാല് എല്ലാരും പോയി കഴിഞ്ഞിട്ടാണ് ഓന് പോവ അപ്പോ ഓൻ പറയണ് ആഹ് എല്ലാരും പോയി ഉമമീം വല്ലിമ്മേം മാത്രേ ഒള്ളൂ ഇവിടെ ഏഹ് ആഹ് ഇപ്പ പോയി, കാക്ക പോയി താത്ത പോയി, ഞാനും പോവാണ് ഉമ്മേം വല്ലിമ്മേം മാത്രൊള്ളു ഇവിടെന്ന് പറയും മം പോവാൻ വല്യ മടിയനേയിരുന്ന് അംഗനാടിയിലൊക്കെ പോവായിരുന്നു, പക്ഷെ പറഞ്ഞിട്ട് എന്താ വല്യ മടിയേർന്ന്. ഫസ്റ്റീസം പോയന്ന് ഫസ്റ്റീസം പിന്നെ ഉച്ചവരെ ഉണ്ടായിട്ടൊള്ളോ ഞങ്ങള് രണ്ടാളും കൂടെ പോയി പോന്ന്. രണ്ടാമത്തെ ദിവസം അതേപൊലെ ഓന്റെ ഉപ്പേണ് കൊണ്ടാക്കിയത് ഉപ്പ കൊണ്ടാക്കിട്ട് ഉപ്പാന്റെ കൂടെ അതേപോലെ തിരിച്ച് ഇങ്ങട്ട് തന്നെ പോന്ന്. പിന്നെപ്പോ ആണ് ഞമ്മളെ മാതിരി അത്ര ഓർക്ക് അത് കാണുമ്പോത്തിന് അവിടെ നിർത്തി പോരാൻ തോന്നൂല. കരച്ചിലും പിരിച്ചിലും കാണും ഞമ്മളെ മാതിരി രണ്ടെണത്തിനെ നമ്മള് കൊണ്ടാക്കി ശീലമായി, മൂന്നാമത്തെ നമുക്ക് കൊണ്ടാ ക്കാലോ ഓർക്ക് അതൊന്നും അറിയില്ല അങ്ങനെ ആയിട്ട് പിന്നെ ഞാൻ പറഞ്ഞ്. ഇനി നിങ്ങള് കൊണ്ടാക്കണ്ട ഞാൻ കൊണ്ടാക്കിക്കൊണ്ട് പറഞ്ഞ് ഞാന് ചെലപ്പോ റൂമൊക്കെ അടച്ച് വാതിലൊക്കെ പൂട്ടിട്ടൊക്കെ പോരെണ്ടി വരും ചെലപ്പോ
അഹ്
ആഹ് അങ്ങനൊക്കെ ഇട്ട് ആക്കി പോരേണ്ടി വരും അയിനൊന്നും വേണ്ടി വരും അല്ലാതെ ഇപ്പോ നമ്മള് പോര്ണ്ട് വെച്ച് ഒപ്പം വൈത്താലപ്പൊ കൊടുന്ന എന്നും ഇപ്പോ നടക്കോന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം പിന്ന ഞാൻ കൊണ്ടാക്കി എന്നിട്ട് ഇന്നോട് പറഞ് ഇന്നെ വണ്ടിയിലാക്കി തന്നാ മതി നിങ്ങള് സ്കൂട്ടിമെ കൊണ്ടാക്കി തരണ്ടാ ഇങ്ങളെ കാണുമ്പളെ എനിക്ക് കരച്ചില് വരാണ് പോരാൻ തോന്നാണ്ന്ന്. അങ്ങനെ പിന്നെ വണ്ടിയിലാക്കി ഏതായാലും വണ്ടീലാക്കിയപ്പോ പിന്നെ നല്ല ഇൻഡ്രസ്റ്റ്ല് പോവും ഇപ്പൊഎന്നും നല്ല ഉശാറില് പോവും, രാവിലെ ണീ ച്ചു വെയ്ക്കുമ്പോ തന്നെ ഞാൻ പറയും വണ്ടി പോവുട്ടോന്ന് പറയും. കാരണം ഒരുപാട് കുട്ട് ട്ട്യേളുണ്ടാവുമ്പളാ ആ ഒരു രസത്തില് അങ്ങനെട് പോവും. പിന്നെ സ് കൂളിൽ ചെന്നപ്പോന്നൊരു സെറ്റായിപ്പോ ആ കളി എൽ കെ ജി യു കെ ജിന്നൊക്കെ പറഞ്ഞാ തന്നെ ആവും. എൽ കെ ജി, യു കെ ജിന്ന് പറഞ്ഞാതന്നെ കളിയിലൂടല്ലേ പഠനം. അപ്പൊ പിന്നെ ആ ഒരു ലെവലൊക്കെ കണ്ട് മനസ്സിലായപ്പോൾ അങ്ങനെ റെഡി ആയി.
ആഹ്. എന്നാല് എഴുന്നേക്കുമ്പോ മടിയുണ്ടോ സ്കൂളി പോന്ന കാര്യം പറയുമ്പോ?
മടിയാണ് എഴുന്നേൽക്കാൻ മടിയാണ്. പക്ഷെ എഴുന്നേറ്റ് കിട്ടീല്ലന്നുണ്ടെങ്കില് ഞാന് പറയും വണ്ടി പോവുട്ടോ ന്ന് പറഞ്ഞ എണീക്കും. ആ അപ്പോ പിന്നെ ഇപ്പോ വല്യ കൊഴപ്പല്ല്യ. ഇപ്പൊ സ്കൂൾ പൊവാന് ഒരു താല്പര്യ ഉള്ളതോണ്ടാണ്. അവിടെ എത്രാളാ?
ഇവിടെ രണ്ടാള്. എൽ കെ ജി ചേ ഏഹ് അഅ മൂന്ന് വയസ്സാവുന്നതേ ഉള്ളു.
ആഹ് എൻ ചെറിയാൾക്ക്.
ആഹ് അതെ അല്ല രണ്ടു പേർക്കും ഏ
എൻ്റെ എരട്ട കുട്ട്യകളാണ് ആഹ്. എന്ത് കുട്ടിയാളാ ആ മോനും മോളും ആഹ്. അപ്പൊ അങ്ങനെക്കേണ് ഉം ആഹ് എന്നായിക്കോട്ടെ എന്നാ ശരി.
ഓക്കെ.